ഹലോ ഹലോ
ആഹ്
കേൾക്ക് ആഹ് കേൾക്കണ്ട്
ഉം ഉം
എന്തൊക്കെ കിടക്കാനായോ
ഞാൻ കിടക്കാറായില്ല ഞാന ഇവിടെ ഇരിക്കാ
അതെ ഞാന് ബിസി ആയിരുന്നു കുട്ടിയെ ഉറക്കാനും ഫുഡ് കൊടുക്കാനും അങ്ങനെ കൊറച്ചു നേരം തെർക്കയിലാണ്
ഇപ്പഴാ ഫ്രീ ആയെ
ഇപ്പഴാ പറയാ അത് വല്യ കുട്ടി ഒറങ്ങി ഓളിപ്പഴും ഒറങ്ങിയില്ലാ ചെറുത് ന്നാലും ഫ്രീ ആയിട്ട്ണ്ട്
എത്ര എത്ര വയസ്സ്ണ്ട്
ഒന്നര
ആഹ് ആഹ് ആഹ് ഇപ്പൊ ഒറങ്ങിയോ ആള്
ഇല്ലാ ഇവിടെ ഇണ്ട് ഇന്റെട്ത്ത്
അവൾക്ക് അവർക്ക് നേരം വെളുത്ത്ട്ടേ ഒള്ളൂ ഇനി അവർക്ക് നേരം വെളുക്കുമ്പെഴാ രാത്രിയാവാ ഫുഡൊക്കെ കഴിച്ചോ?
ആഹ് ഫുഡയിച്ചു ഇങ്ങള് കയിച്ചില്ലേ
ആഹ് കഴിച്ചു
ആഹ് മഴ ഇണ്ടോ?
മഴ ഇന്നലെ വരെ ഇണ്ടായിരുന്നു ഇന്ന്
ആഹ് ആഹ് എന്താ ഇവടീം അങ്ങൻത്തന്നെ
ആഹ് ആഹ് ഏസ്ഥാനം കൊല്ലം
ഓക്കെ ആഹ്
മോൾ മോ ഏഹ് മോളാ മോനാ പൊടി
മോള് രണ്ട് മോള്
രണ്ടും മോളാ മുത്താളെത്ര വയസ്സ് എട്ട് വയസ്സാ ആഹ് ആഹ്
ഇങ്ങക്കോ?
എനിക്ക് മൂത്ത ആൾക്ക് പന്ത്രണ്ട് വയസ്സ് എളയാക്ക് നാല് വയസ്സ് കഴിഞ്ഞ് അഞ്ചാവാൻ പോന്നു
ഉം ഫുഡയിച്ചോ?
ആഹ് ഫുഡൊക്കെ കഴിച്ചു അവര് ഒറങ്ങി രാവിലെ സ്കൂളില് പോണ്ടേ അപ്പൊ അത് സ്കൂൾ വണ്ടി നേരത്തെ വരും അത് കാരണം നേരത്തെ എട്ടര ആയപ്പഴെ ഒറക്കവായി ഉം
ഞാനിങ്ങനെ ഓരോരുത്തരെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാ അത് കഴിഞ്ഞിട്ട് കെടക്കാലോന്ന്
അത് ശെരി ഹസ്സ് വന്നീല്ലാ
ആഹ് വന്നു ആള് കെടക്കണു
അതെ
ആള് പണിക്ക് പോയിട്ട് വരുന്നയല്ലേ ക്ഷീണം ഇണ്ട്
അതെ അതെ ഉം
അ അവിടെ എങ്ങനെ സഹായത്തിനൊക്കെ ആളുണ്ടോ വീട്ടില് അതോ ഒറ്റയ്ക്ക് തന്നെയാണോ
അല്ലാ ഉം ഉമ്മണ്ട് അ ഹസ്സിന്റെ ഉമ്മണ്ട്
ആഹ് ആഹ്
ഉം
ഇന്ന് ഞായറാഴ്ച എന്തേലും സ്പെഷ്യൽ ഇണ്ടായിരുന്നോ ഞായറാഴ്ച്ച സ്പെഷ്യൽ ഇണ്ടായിരുന്നോ?
ഉം
അല്ലാ
ചെലർക്ക് സൺഡേ സ്പെഷ്യൽ ആണല്ലോ
ആഹ് അതെ ഉം കുട്ടികളൊക്കെ ഒഴിവ
ഉം.
യാത്ര പോവല്ണ്ടോ?
യാത്ര പോല്‌ല്ല കാര്യം ഞാൻ പഠിക്ക്ണ ടൈമില് വണ്ടർലയോ അങ്ങനെ എന്തോ സംഭവത്തിൽ കൊണ്ടോയി ന്നല്ലെ തോന്ന്ണ്ട് പക്ഷെ അങ്ങനെ ചെന്നപ്പോ സ്വിമ്മിംഗ് ഫൂള് മുങ്ങിട്ട് മൂക്കില് വെള്ളം കേറി അന്ന് പേടിച്ചോയി. അന്നേഷം പിന്നെ അങ്ങനെ എങ്ങും പോയിട്ടില്ല പുളേളരേ വിട്ടിട്ടില്ല.
അതെ
പേടിയായി പോയി. പിന്നെ പോണെങ്കിലും ബീച്ചിൽ വരെ പോവും ബീച്ചിൽ പോയാലും തെരച്ചവിട്ടാൻ പേടിയാണ്. പിന്നെ ഹ ഇവ്ടെ പിള്ളേരെ കൊണ്ടോയി ചടിച്ച പിള്ളേർക്ക് ഭയര ഹാപ്പി ആയിട്ട് പോവും ചവിട്ടാനായിട്ട് പക്ഷെ എനിക്ക് പേടിയ.
ആ
അപ്പഴേക്ക് ഞാൻ അങ്ങനെ പോവുല അവിടെ ചുമ്മ ഇങ്ങനെ കാറ്റ്കൊണ്ടോടിരിക്കും.
ഹ് ഹ്
അവടെ പോലെള്ളൂ വേറെങ്ങടും പോയിട്ടില്ല.
ഉം ഉം ഉം ആ
പിന്നെ അങ്ങനെ വല്ല്യമ്മച്ചിടെ മോള് തിരുന്തരാണ് അപ്പ അങ്ങനെ ട്രെയ്ല്ല് യാത്ര ചെയ്യാൻ അങ്ങനെ പോവും അത് ഭയങ്കര ഇഷ് ട്രെയിൻ യാത്രയ്യാൻ. ബസ്സിലൊന്നും പോവൂല്ല ബസ്സിലൊക്കെ പോയി കഴിഞ്ഞാല് ഭയങ്കര ഛർദ്ദിലാണ് ബസ്സ്, കാറ്. ഇതൊന്നും പറ്റൂല ആഹ് ഓട്ട്രക്ഷ ആഹ് ഓട്ട്രക്ഷ, ബൈക്ക് ട്രെയ്‌നെക്കേണെങ്കി ഒര് കൊഴ പോല്ല ഹാപ്പി ആയിട്ട് പോയിട്ടരും. ആഹ് മറ്റെ മക്കൾക്കും പറ്റില്ല എനിക്കും പ
ഏഹ് സെയ്മാണല്ലോ.
ഇല്ലാ ഞങ്ങക്ക് പറ്റില്ല.
അതെ.
ഉം പൊർത്ത്ന്ന് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല വീട്ടില് ഹസ്ബന്റ്ണ്ട് മക്കള്ണ്ട് അമ്മേണ്ട്.
ഉം സേംമ്പിച്ച്.
ഉം പിന്നെ അവിടെന്നെ കൃഷിയൊക്കെ ഇണ്ടോ? സ്ഥലങള് കൃഷി ങ്ങനെ ഇന്ന സാനം പ്രത്യേകമായിട്ട കൃഷി അങ്ങനെയൊക്കെ ഇണ്ടോ?
ആഹ് ഇല്ല ഇല്ല.
ഇല്ല ആഹ്. ഇവിടെയൊക്കെ ഇപ്പ ഇഷ്ടംപോലെ ആൾക്കാര് അവരുടെ വീട്ട്ല് തന്നെ റെംബൂട്ടാൻ ചാമ്പ പിന്നെന്തിട്ടാണ് മുള്ളൻ അങ്ങനെ ഒരുപാട് സംഭവങ്ങള് വീട്ടില് തന്നെ വെച്ചു പിടിപ്പിക്ക്ന്ന്ണ്ട്.
അതെ ആഹ്.
ഇപ്പ ഇവിടൊക്കെ റംമ്പൂട്ടന്റെ സീസണാ എല്ല വീട്ടിൽറമ്പൂട്ട നല്ല ചുമൊന്നും ആഹ് എനിക്കത് ഭയങ്കര ഇഷ്ട പക്ഷെ അത് ആഹ് തരം തിരിച്ചിട്ട് അങ്ങടെ എന്തോ കൂഴ വരിക്കങ്ങനെ അല്ല കൂഴ, വരി നല്ലൊരു എന്ത് ടൈപ്പ്.
അല്ല അല്ല ഒറ്റതായി.
അതെ. ആ അവിടെ ചിലർ പറയുന്നേട്ടു കൂഴന്ന് പറഞ്ഞാല് ആ കുരുമേ ആ മാംസം അതങ്ങനെ പിടിച്ച് നിക്കും വരില്ല സ്വ വരിക്കയാണെങ്കില് നമ്മൾ ആ കുരു സെപ്പറേറ്റ് വേർപെട്ട് വരുന്ന് പറയും.
ആഹ് അതെനിക്കറിയില്ലാട്ടോ ഞാൻ.
ആഹ് അങ്ങനെയാണ്ട്.
ചക്കക്കണ്ട ച ചക്ക, മാമ്പഴം.
ആഹ് ചക്ക ഇവുടുണ്ട് മാമ്പഴുണ്ട് പിന്നെ ഒരു മറ്റേ. അതെന്തുട്ടാ ആ സാനം.
സപ്പോട്ട അറിയുലെ?
സപ്പോർട്ട ആ അതില്ല അതിവിടെങ്ങും ഞാൻ കണ്ടിട്ടില്ല അതില്ല. പിന്നെ ള്ളത് പിന്നെ പ പച്ചക്കറി ഐറ്റംസ് ഒക്കെ വെച്ചുപടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ വെണ്ടയ്ക്ക, തക്കാളി, പാവക്ക. പിന്നെ നീളം പയറ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ടുണ്ട് മുളക് ഒക്കെയുണ്ട്.
ഇവിടെ കൃഷി ചെയ്യാൻ മടിയാണ്.
അതെ എനിക്ക് ഭയങ്കര ഇഷ്ട കൃഷിചെയ്യാൻ.
ആഹ് എനക്ക് ഇഷ്ടേ അല്ല. ചെടി, ചെടി. ആഹ് ചെടികള് ഇഷ്ടാണ്.
ഉം എനിക്ക് ചെടികള് ഇഷ്ട്ടാണ് പക്ഷെ കൂടുതൽ ഈ പച്ചക്കറികൾ ഇങ്ങനെ. നമ്മള് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് അത് വളർന്ന് വന്നിട്ട്. ഇതല പിടിച്ച കിടക്കലേ അയിന്റെ ഫലങ്ങളൊക്കെ അപ്പൊ അത് ഭയങ്കര ഇഷ്ട കാണാനായിട്ട്. അത അയിനോട് ഭയങ്കര ഇഷ്ട അത് ചെയ്തെ.
അതെ.
ഉം.
അവിടെക്കെ എങ്ങനെ വീട് സ്ഥലൊകൊ കൊറ, കൊറച്ച ഉണ്ടാവുള്ളു എങ്ങനെണ്.
ആഹ് ഇവിടെ എനിക്ക് കുറച്ചുണ്ടള്ളൂ പക്ഷെ ബാക്കി നമ്മുടെ അങ്ങോട്ടൊക്കെ ആൾക്കാർക്ക് ശരിക്കും സ്ഥലണ്ട്. പത്ത് സെന്റ്, പതിനഞ്ച്, ഇരുപത്തഞ്ച് സെന്റ് അങ്ങനെ അപ്പം അതിലാണ് ഇവരിതിങ്ങനെ ചാമ്പ. ഇങ്ങനത്തെ സപ്പോർട്ട ഇങ്ങനെ സംഭവങ്ങളൊക്കെ വെക്കുന്നവര് അതിലാണ്.
ആഹ് അതെ ആഹ്.
നമ്മുടെ ഇപ്പൊ ആറു മാസം കായ്ക്കണ തെങ്ങൊക്കെ ഉണ്ടല്ലോ അപ്പൊ അത് വരെ മേടിച്ച്. അപ്പോ വീട്ടുകാർക്ക് എത്തും ചെന്ന് നമ്മ കൈകൊണ്ട് തന്നെ തേങ്ങ അടത്തും.
ഉം ആഹ് അതെ ആഹ്.
ആഹ് അങ്ങനെയുള്ളതൊക്കെ വെച്ചിട്ടുണ്ട്.
ഉം ഉം ഉം.
പക്ഷെ നല്ല സംഭവം കാണാം ഈ ചാമ്പയൊക്കെ നല്ലൊരസാ ആപ്പിൾ ചാമ്പന്ന് പറഞ്ഞിട്ട്. നീളത്തിന് റെഡ് കളറില് നല്ല ഭംഗിയ അത് കാണാൻ ടേസ്റ്റും അതും. തോലി നല്ല മധുര മറ്റേ ചാമ്പ്യക്കാട്ട് നല്ല മധുരാണ്. എന്തൊക്കെ അവര്, അവര് കഴിച്ചിട്ട് അത് ഒരു ചെടി മാത്രല്ല മൂന്നാല്. പ്പ്നിപ്പുണ്ട് നെല്ലിക്ക വലിപ്പത്തിനുള്ളത് ആപ്പിൾ ചാമ്പ. രണ്ട് ടൈപ്പ് ഒന്നൊരു ബ്രൗൺ കളറ് ഒന്ന് റെഡ് കളറ്. അപ്പതങ്ങനെ മൂന്നാല് ടൈപ്പ് നി പ്പുണ്ട് പക്ഷെ നമ്മളെ വീട്ടി വെക്കൻ സ്ഥലല്ല നമ്മള് വെച്ചിട്ടില്ല പക്ഷെ ഇവര് നമുക്ക് തരും. അവര് കഴിച്ചിട്ട് ഇഷ്ടം പോലെ ഉണ്ട് കൊഴിഞ്ഞു പോണു പറഞ്ഞ് പിച്ചിക്കൊണ്ടുപോന്നു പറഞ്ഞിട്ട് പക്ഷെ നല്ല ടേസ് റ്റാണ് കേട്ടോ സംഭവം നിക്കുന്ന കാണാൻ നല്ലൊരു ഭംഗിയാ
അതെ
ഉം അതാണ് എന്റെ കൃഷിയോട് അങ്ങനെ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചയതാണ്
ആഹ് അതെ ഞങ്ങളങ്ങനെ കൃഷി ചെയ്യാറില്ല സ്ഥലൊക്കെ ഉണ്ട് പക്ഷെ കൃഷി ഹോ മടിയാണ്
അതെ വീട്ടിലെല്ലാരും അങ്ങനെ മടിയാ
അതെ
അതെയാ അപ്പൊ ദേഷ്യക്ക് വെരാറൊണ്ടോ ദേഷ്യം വരാറൊണ്ടോ
ആഹ് അല്ല അല്ല
വരാറില്ല
ഉം
ആഹ്
പിള്ള കടയില് വാങ്ങിക്കൊണ്ട്
ആഹ് ആഹ് മൂത്താളൊക്കെ ഒറങ്ങിയോ
ആഹ് അവള് ഒറങ്ങി എല്ലാരും ഒറങ്ങി ഞാനും കൊച്ചേറിയ മോളോണ്ട് ബാക്കി
ആഹ്
ഓളൊറങ്ങീല്ല അപ്പ ഇങ്ങനെ ഫ്രീ ആയപ്പ ഞാൻ പിന്നെ ഉളപ്പ അടങ്ങിക്കും എല്ലാരും ഇറങ്ങിയില്ല അപ്പം പിന്നെ ഫുള്ളട റൂമിലിട്ട മതി
ആഹ് ആഹ്
അച്ഛൻ്റെടുത്ത് എങ്ങനെ അവിടെങ്ങനെ
ഉം അവിടെ വെള് വെള്ളോക്കെ എങ്ങനെയാ ലൈൻപൈപ്പാണോ
അല്ലല്ല സ്വന്തം കിണറ്ണ്ട്
കെണറ് കെണറ്ണ്ടല്ലേ ആ ഇവിടൊക്കെ കെണറില്ല ലൈൽ പൈപ്പാ
അതെ ഏ വെള്ളത്തിന് ക്ഷാമ
വെള്ളത്തിന് ക്ഷാമ അങ്ങനേയിരിക്കുമ്പോ പൈപ്പെവിടെലും പൊട്ടും അപ്പൊ അത് പണി നടത്തു മ്പൊ ഒരാഴ്ചത്തേക്ക് വെള്ള ഇല്ല അപ്പഴത്തേന് പിന്നെ വെള്ള നമ്മള് വാങ്ങും അപ്പൊ ടാങ്ക ടാങ്കില് കൊണ്ടടിച്ചരും അറുന്നൂറൂപ
ഔ അതെ നല്ല റിസ്കാല്ലേ വെള്ളത്തിന്
ആഹ് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണിവിടെ
അഹ് കെണറ്കുഴിക്കാൻ പാടി പറ്റി
ഇല്ല കെണറ് കുഴി കുഴിച്ചാല് ഒരുപാട് ആഴണ്ട് നമ്മള് വിചാരിച്ച സ്ഥലത്ത് നിക്കില്ല
ആഹ്
ഇനീം പൈസ ചെലവാക്കാൻ ആരേലുല്ല അത്കാരണം ആരും അങ്ങനെ സ്വന്തട്ടൊരു കെണറ് കുഴിച്ച രിക്ക പിന്നച്ചിരി പൊക്കത്ത് വീടുകളിരിക്കുന്നവർക്ക് അവര് എഹ് കുഴിച്ചിട്ടുണ്ട് കാര്യം അവർക്ക ത്ര ആഴം വരില്ല ഉം ഉം ഷെ കെണറ് വെള്ളം നല്ല സൂപ്പറന്നട്ടെ അല്ലേ നല്ല ടേസ്റ്റല്ലേ
അതെ
പൈപ്പിലെ വെള്ളന്ന്ച്ചാലവര് ക്ലോറിനൊക്കെ അടത്തിയിട്ട് വെരുന്ന വെള്ളാണ്
ഉം ഉം പുതിയ വീടുണ്ടാ ക്ക്ണ്ട് അവിടെ കിണറ് കുഴിച്ച്ണ് വെള്ളൊക്കെണ്ട് മ്
ഒരുപാടാഴൊണ്ടോ
ഇല്ലല്ല ചെറിയ ആഴം പാടത്തിനൊക്കെ വക്കാണ് അപ്പൊ പിന്നെ
ആഹ് അപ്പ അപ്പൊ എപ്പഴും വെള്ളകാണും
അതെ
വറ്റോയില്ല കെണറ് നമ്മള അനിയത്തിയെ കെട്ടിച്ചുവിട്ടക്കണ സ്ഥലത്ത് ചങ്ങനാശ്ശേരി അവിടെ അതുപോലെ കെണറാണ് പഷെ വറ്റേയില്ല അവിടെ ഒറവയണ്ട് പാറയൊക്കെതാക്കിയിട്ടുള്ള ഒറവേണ്ട് അപ്പത് കരണം വെള്ളം വറ്റില്ല ഉറവ വന്നോണ്ടിരിക്കും
ഉം ഉം
ഉം നമുക്കാണി വെള്ളത്തിനു ഈ ബുദ്ധിമുട്ട്
അതെ
ഇങ്ങനെ
എല്ലാ സ്ഥലങ്ങളിലും അവിടെ അങ്ങനെയായിരിക്കുലേ
ഉം
ലൈൻ വെള്ള പറഞ്ഞാ ജലനിധി എന്താ അതും പൈപ്പുവെള്ളം ഇപ്പൊക്കാ പാശൊടുത്തു വാങ്ങണന്നാ
ആഹ് പെപ്പുവെള്ള കാ ആഹ് പൈപ്പ് വെള്ളം നമ്മള് ഇത്ര യൂണിറ്റ് നമുക്ക് ഫ്രീയാണ് പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കി നമ്മള് പൈസ അടയ്ക്കണം രണ്ടുമാസം കൂടുമ്പോ ബില്ല് വരില്ലേ കര്ണ്ട് ബില്ല് വരില്ലേ അത് മാ അത് മാതിരി വെരും
എന്നാ പിന്നെ ശെരി
ആഹ് ശെരിയെന്നാ
ഓക്കെ
ഉം